ഗുഡാ ആഫ്റ്റർ നൂൺ എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം അവടെയോ
ഇവിടെയും സുഖം മഴയൊക്കെ മാറി ഇപ്പം കോറച്ച് വെയിലൊക്കെ ആയി
ഓഹ് ഇവിടെ ഭയങ്കര മഴയാ മഴ മഴ മഴ
ഇവിടെ മുറ്റത്തൊക്കെ തുണിയൊക്കെ ഉണക്കാനിട്ടിരിക്കുകയാണ് മഴ
ഓഹ് കൊതിയാകുന്നു എങ്ങനെയൊന്നും പറയരുതേ
ഓക്കെ ഓക്കേ അപ്പൊ നമുക്ക് ഇന്ന് സിനിമാ ഫീൽഡു ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങള് സംസ
സംസാരിക്കാം ആഹ്
എങ്ങനെയാണ് മലയാളം ഇൻഡസ്ട്രിയില് ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ആക്ട്രസ്സ് അങ്ങനെയുണ്ടോ
ആക്ടറ് മം എപ്പഴും നമ്മള് മോഹൻലാല് നമ്മുടെ മമ്മൂട്ടി
അതെ മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ എല്ലാരും പറയുന്നത് മമ്മൂട്ടി മോഹൻലാൽ എന്നാണല്ലൊ അല്ലേ
അത് ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു ഗ്രേറ്റ് അല്ലേ ഈ നമ്മള് ഏത് ജനറേഷൻ അവര്ഏത് ജനറേഷനാ പക്ഷെ നമ്മള് നമ്മള് ഇത് ഇപ്പ അടുത്ത് ഇനി ഉള്ള തല ജനറേഷൻ എടുത്ത് ചോയിച്ചാലും മോഹൻലാലും മമ്മൂട്ടി ന്നാ പറയുന്നെ ഇതന്നാ അങ്ങനെ അങ്ങനൊരു കളി
അവരിപ്പം ഏജ്ഡ് ആണെങ്കിൽ പോലും അവര് നായകനായിട്ട് വന്നാ നമ്മൾ ഇര്ന്ന് സിനിമ കാണുവല്ലാര്ന്നല്ലേ
ആഹ് സത്യം.
അവരുടെ ചെറുപ്പത്തിലെ മുതലുള്ള ആക്ടിംഗ് കൊണ്ടായിരിക്കാം ചിലപ്പം എന്താന്നറിയത്തില്ല പക്ഷെ നമ്മൾ എല്ലാരും കുഞ്ഞുങ്ങള് തൊട്ട് വലിയവര് പറയാ മോഹൻലാല് മമ്മൂട്ടി മോഹൻലാല് മമ്മൂ ട്ടി അങ്ങനയേ പറയൂ. ഇപ്പോഴത്തെ തലമു റയിലെ സിനിമകള് നോക്കിയാലും മോഹൻലാലും മമ്മൂട്ടിയും സിനിമ നടനായിട്ടില്ല നടനും നടിയാ അങ്ങനെ വരുമല്ലോ. കോമ്പോ ആയിട്ട് വരുമല്ലോ. അതെ മേ ഇപ്പം നടനായിട്ട് വന്നാലും നമുക്ക് അങ്ങ് അയ്നകത്ത് വലിയ ഇതായിട്ടൊന്നും തോന്നാ റില്ല. അത് ഇല്ല. അതെ അവര് ഏജ്ഡ് ആണെന്ന് നമുക്ക് നമ്മുടെ മൈൻഡില് അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല.
പറ്റത്തില്ല അതെ അതെ.
ഇപ്പൊ അവരുടെ രണ്ടുപേരുടെയും ഫിലിമില് എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിലും മനസ്സിൽ തട്ടി നിൽക്കുന്ന സിനിമ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ആഹ് തീർച്ചയായും. ലാസ്റ്റ് ഞാൻ കണ്ട മൂവി ദൃശ്യവാ ദൃശ്യം ത്രീ.
മോഹൻലാലിന്റെ
ആഹ് മോഹൻലാലിന്റെ. പക്ഷെ എക്സ്പെക്ട് ചെയ്ത അത്രം ഏഹ് പോയില്ല. അതായത് ഫസ്റ്റും സെക്കൻഡും ഫസ്റ്റ് പൊളിയാ. പൊളീന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല ചാൻസ്‌ലെസ്സ്. നമുക്ക് നമ്മള് ചില സിനിമയൊക്കെ കാണുമ്പോ ഇല്ലേ നമ്മള് ഉം അത് ഇത് ചെയ്യുവല്ലോ അത് ഇന്നതായിരിക്കും അടുത്തത് വരുന്നേ. ഉം എന്ന് നമ്മള് ആഹ് പക്ഷെ ഇതിന് പറ്റിയേല എന്റെ പൊന്നോ എനിക്ക് പ
അത് ചെറിയൊരു ഇൻസിഡന്റേ ഉള്ളൂ. ഒരാളെ കൊന്ന് കുഴിച്ചിട്ടു.
മാത്രേ ഉള്ളൂ പക്ഷേ ജിത്തു ജോസഫിന്റെ തല ഭയങ്കര തലയാ. പറയാതിരിക്കാൻ പറ്റത്തില്ല.
നമ്മൾ എക്സ്പെക്ട് ചെയ്യും. വൺ കഴിഞ്ഞിട്ട് ടൂവിന് വേണ്ടീട്ട് നമ്മള് വെയിറ്റ് ചെയ്യും. അതുപോലെ ത
ത്രീക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാൻ ആദ്യമേ പറഞ്ഞു പടത്തിന് അവര് ഏഹ് ടോക്കൺ കൊടുത്തത് ഇങ്ങനെ ഏഹ് മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ വന്ന് പ്പഴേ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു എനിക്ക് ദൃശ്യംത്രീ എന്താണേലും എന്നെ തിയേറ്ററിൽ കൊണ്ട് കാണിക്കണന്ന്. അല്ലെങ്കി നമ്മളെപ്പഴേലും
ചില മക്കൾ എറങ്ങി ഈ ടൈമിലും ഓൺലൈൻ ത്രൂ പോലും ബുക്ക് യ്യാൻ പറ്റത്തില്ല. കാരണം അത് പെട്ടന്ന് ഫില്ല് ആവുവാര്ന്നു.
ഫില്ലാവുവാരുന്നു. അതെ അതെ അതെ അതെ ഫില്ലാകുവാരുന്നു. ഞങ്ങള് ര ണ്ട് മൂന്ന് വട്ടം നോക്കിയിട്ടാ ഞങ്ങക്ക് കിട്ടിയത്.
ആ അത് ഓൾറെഡി ഫില്ലാകും നമുക്ക് ഫ്രണ്ടിലിര്ന്ന് സിൽമ കാണാൻ അത്രേ ഇഷ്ടമല്ലല്ലോ. പക്ഷെ നമുക്ക് ബാൽക്കണിയൊന്നും കിട്ടേ ഇല്ലാര്ന്നു.
കിട്ടിയേല കിട്ടിയേല. ഞങ്ങള് അത് കഴിഞ്ഞാ ഒരാഴ്ച സത്യം പറഞ്ഞാ ഒരാഴ്ച കഴിഞ്ഞിട്ടാ പോയി കണ്ടത് കേട്ടോ.
ആണോ. പക്ഷെ എനിക്ക് ത്രീയേക്കാൾ ലും കൂടുതല് എനിക്ക് ആഹ് ടൂ ഒക്കെ എനിക്കിഷ്ടപ്പെട്ടു. ടുവും വണ്ണും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുവല്ലോ.
ആ ത്രീ ഇച്ചിരി ലാഗിങ്ങാ. അത് പിന്നെ പറയാൻ പറ്റത്തില്ലല്ലോ. അത് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളത് പ്രതീക്ഷി ച്ച് തന്നെയാ പോയെ. എന്നു വെച്ചാൽ വണ്ണിന്റെ അത്രേം ഇല്ലായിരുന്നു റ്റൂവ്. അപ്പൊ റ്റൂവിന്റെ അത്രേം ഇല്ലായിരിക്കും ത്രീ എന്ന് നമുക്കറി ഞാൻ പ്രതീക്ഷിച്ചാരുന്നു കേട്ടോ സത്യം പറഞ്ഞാ.
ഉം പക്ഷെ ത്രീ കണ്ടു കഴിഞ്ഞപ്പോ ഇഞ്ഞി ഇത് ഫോറും കൂടെ വരുമെന്നുള്ള രീതിയിലാണ് ത്രീ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നേ.
ആ യെസ് യെസ് യെസ് എസ് അതെ നമ്മൾ പ്രതീക്ഷിക്കാതെ അയ്നകത്ത് സിദ്ധിഖ് ഒക്കെ ഉം പെട്ടെന്ന് മാറിയത് അതൊക്കെ നമ്മൾ പ്രതീ
അതെ അതെ. ആ കല്യാണം. കല്ല്യാണം കഴിയുമ്പോ ഓ എങ്ങനെങ്കിലും എന്റെ ആ ഒരു ടൈമില് നമ്മള് ആഗ്രഹിച്ചു പോയിരുന്നു കാണുന്ന സിനിമയാണല്ലോ
അതെ
നമുക്കൊര് എക്സ്പറ്റേഷൻ ഉണ്ട് ഇന്ന നടക്കണം അങ്ങനെ നടക്കണം എന്നുള്ളത് അപ്പൊ ആ പെൺ കു പെൺക്കുട്ടിയുടെ കല്യാണം നടക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആ കല്യാണം എങ്ങനെങ്കിലും ഒന്നു നടന്ന്
നടന്നാ മതിയാരുന്നു അതെ അതെ അതെ അതെ കറക്റ്റാ
നമ്മള് ആ ഒരു ഫീൽഡിലോട്ട് അങ്ങ് ഇറങ്ങി ചെല്ലും ചലര്
സത്യം സത്യം സത്യം
പിന്നെയാണ് സിദ്ദിഖിന്റെ മുഖം ഒക്കെ കണ്ടപ്പഴത്തേക്കോ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് ഇതായി പോയി
ആ അതെ പിന്നെ ട്വിസ്റ്റ് അതെ പിന്നെയാ ആ ട്വിസ്റ്റ് വന്നേ
ഞാനൊക്കെ ആണെങ്കില് പതിനൊന്നരയുടെ ഷോയ്ക്കായിരുന്നു ആ തിയേറ്ററ് ഫുള്ള് നിറഞ്ഞിരുന്നു ആ സമയത്ത് കാരണം അത്രയും ജനങ്ങള് ഇപ്പ മോഹൻലാല് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ആരാധിക്കുന്ന കൊണ്ട ആയിരിക്കുവല്ലോ വന്നത് കാണാൻ വേണ്ടിയിട്ട്
അതും തിയറ്ററിൽ തന്നെ പോയി കാണണോന്ന് പറഞ്ഞതോണ്ടല്ലേ അല്ലേൽ ഒ ട്ടി ട്ടി എപ്പഴേലും വരുമ്പോ കാണുന്നവര് കണ്ടാ മതി അങ്ങനെ ഓർവ് എന്റ അടുത്ത് ഇതുപോലെ കമന്റ് നെഗറ്റീവ് കമന്റ് പറഞ്ഞു പോയി കണ്ടവര് ഔ അത് അത്ര സുഖമില്ല പിന്നെ ഫസ്റ്റും സെക്കന്റിന്റെ അത്ര ഇല്ലാന്ന് എന്നാലും എനിക്ക് കാണണം അതെന്തോ ഇതാ
അതിപ്പോ ഓരോത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലേ ഇപ്പം ചെലർക്ക് ഇപ്പം മോഹൻലാൽനേ മമ്മൂട്ടി ഇഷ്ടപ്പെടാ ത്ത ഒരുപാട് ആൾക്കാര് കാണും ചെലോര്ക്ക് ത് ഇഷ്ടമില്ല അതൊക്കെ ഓരോർത്തറേ കാണുവായിരിക്ക്യും അതൊക്കെ ഓരോരുത്തറേ ഇഷ്ടമാണ് അങ്ങനത്തെ ഒന്നും
പിന്നെ
ഇപ്പ ഒരു സിനിമയായാ ത്തന്നെ പലർക്കും പല ഒപ്പീനിയൻ കാണും കൊള്ളാം കൊള്ളത്തില്ല അക് കൊഴപ്പ ഇല്ലാരുന്നു എന്നുള്ളത് അതൊക്കെ ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് ആണ് അതെ അപ്പൊ ഒരു ത്രഡീന്ന് അത്രയും ചോത് ഉണ്ടാക്കി അതൊരു ഫിലിമായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ അവരെത്ര എഫോട്ട് എടുത്ത് കാണും
യെസ് യെസ് അതെ അതെ അതെ അതെ ജിത്തു ജോസഫ് അല്ലേലും ഗ്രേറ്റ് ആ ഭയങ്കര മൈൻഡ ആ ക്രിമിനൽ മൈൻഡാ ജോ കാരക്ക്റ്റർ വൈസ് ഹിസ് ഓക്കെ പക്ഷേ ഇത് സിനിമ എഴുതുന്നത്ത് ഭയങ്കര സംഭവം
അതെ അതെ സിനിമ എഴുതി അത് ആ ഒരു സീൻ ക്രിയേ റ്റ്ചെയ്തു അത് അവരെ കൊണ്ട് അഭിനയിപ്പിച്ചു
ദൈവത്തിന്റെ അതെ ഡയറക്റ്റ് ആയിട്ട് ദൈവം എന്തോ ഒരു പവർ കൊടുത്ത പോലെത്തെ
അതെ അതെ ഇപ്പൊ ത്രീയില് തന്നെ ആണെങ്കിൽ അത്രയും എഴുതി ആ സിനിമൽ അത് ഫലിപ്പിക്കണമെങ്കിൽ ഇപ്പൊ മോഹൻലാൽ ആണെങ്കിൽ ത്രിയില് ചെയ്യുന്ന ഒരു സീനുണ്ട് ആ
അതെ
കുഴിമാടം പോലെ ആ പറമ്പിലാണെങ്കിൽ എടുത്തിട്ട് മോഹൻലാല് വന്ന് കുഴിച്ചിട്ട് നോക്കുന്ന ഒരു രംഗമുണ്ടല്ലോ ത്രിദൃശ്യം ത്രിയില് അതെക്കെഅങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സീനിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും
തിങ്കിങ് ആ തിങ്കിങ് അത് ഭയങ്കര തിങ്കിങ്ങാ പറയാൻ പറ്റത്തില്ല സത്യം പറഞ്ഞ
ഇപ്പം നമുക്ക് ആ ഒരു കഴിവില്ല നമ്മൾ ഒരു രണ്ട് ലൈൻ കഥയോ അല്ലെ കവിതയോ എഴുതാനിരിക്കുമ്പോ നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവും എത്രത്തോളം എഫോർട്ട് ഉണ്ടെന്നോ ഓരോ ജോലിക്ക്
സത്യം എല്ലാ ജോലിക്കും അതിന്റേതടെ പിന്നെ ജിത്ത് ജോസഫിന്റെ ഫീൽഡ് അതാ പക്ഷെ അതുപോലെ വേറെ ഒരു ഡയറക്ടറും ചിന്തിച്ചില്ലല്ലോ ആർക്കെങ്കിലും ചിന്തിക്കാം ആ അത് ഭയങ്കര ഗ്രേറ്റാ പിന്നെ തമിഴിലെ സിനിമ വെറേറ്റി ആയിട്ട് ചിന്തിച്ച് തമിഴിലൊക്കെ ചെയ്യും ഉ ഇന്നത് ഒണ്ടെ മലയാളം ഓൾമോസ്റ്റ് ഒരേ രീതിയില് പിന്നെ കുറച്ചെടയായിട്ട് മമ്മൂട്ടിയുടെ ഈ ഏ പിന്നെ പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ ഒക്കെ പടം ഇങ്ങനെ ബ്രോഡാഡി ഒക്കെ നല്ല സ്റ്റോറിയാ
ആഹ് അതെ അതെ ആ കണ്ടിട്ടുണ്ടായിരുന്നു അത് വരുന്ന ഓൾമോസ്റ്റ് സിനിമയെല്ലാം കാണാറുണ്ട് കാരണം അവർക്ക് ഇപ്പഴും ചാൻസ് ഉണ്ട് മോഹൻലാലിന് മമ്മൂട്ടിക്കൊക്കെ ഇപ്പോഴും ചാൻസ് ഉണ്ട് കാരണം ഇപ്പം
അല്ലപൃഥ്വിരാജാ മോഹൻലാലിനെ വെച്ച എടുത്ത് ഒന്ന് ഓർത്തു നോക്കി
അതെ അതെ
ഏ അല്ലേ
ഇപ്പൊ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ച പഴയ സിനിമയിലുള്ള ആൾക്കാർ പോലും ഇല്ലല്ലോ അപ്പോഴും പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ഹെൽത്ത് മെയ്ന്റെയ്ൻ ചെയ്തു സൗന്ദര്യം മെയ്ന്റെയ്ൻ ചെയ്ത് ഇവിടെ നിക്കുന്നുണ്ടെങ്കിൽ അത്രയും എഫോർട്ട് ഇടുന്ന കൊണ്ടാണ്
അതെ അതെ അതെ അതെ
ഇപ്പൊ നമ്മള് റീലിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഫോറിനേഴ്സിന്റെ അടുത്തൊക്കെ ഒരു റീൽ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ മമ്മൂട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഗസ് ചെയ്യാമോ ഏജ് എന്ന് ചോദിച്ചിട്ട് ഓരോത്തരക്കെ ഇങ്ക ഫോർട്ടി ഫിഫ്റ്റി അതിന്റെ ഒക്കെ ബിലുആണ് പറയുന്നത് പക്ഷെ പുള്ളിക്ക് എഴുപത് വയസ് കൂടുതല ഒണ്ടെന്ന് അവർക്ക് ആ പിക്ചർ കണ്ടിട്ട് മനസ്
മനസ്സിലാകുന്നില്ല മനസിലാക്കാൻ പറ്റത്തില്ല അത് അതുപോലെ ഉം മമ്മൂട്ടിക്ക് പ്രത്യേകിച്ച് ഫിസിഷ്യൻൊക്കെ ഉണ്ടല്ലോ അതുപോലെ പറഞ്ഞ ആഹ് മെയിന്റയിൻ ചെയ്യുന്നു
ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്
ഫുഡ് കൺട്രോള്യ്യുന്നു
അതെ ഇപ്പ ഈ സിനിമാ ഫീൽഡ് ആണെങ്കിലും അവര അവരുടേതായ ഒരുപാട് കാര്യങ്ങള് മാറ്റി വെക്കുന്നുണ്ടല്ലോ അപ്പൊ ഫാമിലി ആയിട്ട് സ്പെൻഡ്‌ ചെയ്യുന്ന ടൈമ് അല്ലാത്ത കൊറെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിണ്ട് അതെ അതെ
കൊറ കാര്യങ്ങൾ അവറെ മക്കടെ വളർച്ച പോലും അവരറിയുന്നുണ്ടായിരിക്കുകയല്ല എന്നാച്ച ഇതുപോലെ തിരക്കായിട്ട്
ഉം
പക്ഷെ നല്ലൊരു മനുഷ്യനുമാ ആഹ് മമ്മൂട്ടി ഒക്കെ മോഹൻലാലുമൊക്കെ
മമ്മൂട്ടി മോഹൻലാലും അല്ലാതെ തന്നെ ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ ആക്ട്- വായിട്ട് നിക്കുന്നുണ്ട് ഇ ഇപ്പൊ പിന്നെ വരുന്നന്ന് പറഞ്ഞാൽ എല്ലാം പുതിയ ആൾക്കാരാണല്ലോ
പുതിയ ആഹ് തലമുറ അതെ ഇല്ല പരിചയല്ല എനിക്കും സത്യം പറഞ്ഞ പടം കാണാനും എനിക്ക് ഒത്തിരി ഉം ഇത് പിന്നെ പോയിട്ട് മറ്റേ ആഹ് നെസ്ലിൻ അവന്റെ പടം കാണാൻ എനിക്കിഷ്ടവാ
പക്ഷെ നമ്മുക്കാണെങ്കിൽ ഈ പുതിയ പുതിയ ജനറേഷനിൽ പേരെടുത്ത് പറയാനായിട്ട് അങ്ങനെ ഒരാളെ എനിക്ക് തോന്നില്ല എങ്ങനെ അറിയാൻ പറ്റുവോ ഇപ്പം ഇപ്പൊ വേറൊരാൾ പറഞ്ഞിട്ട് നെസ്ലിന്ന് പറഞ്ഞാൽ ചെലപ്പോ എനിക്കറിയണന്നില്ല അത് ആ
ആഹ് ആഹ് അതെ അതെ അതെ അതെ അതെ
അപ്പ അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോഴത്തെ സിനിമ
അതായതു അവന്റെ പടം എനിക്ക് ഇഷ്ടവാ മൊത്തം ആഹ് ഒരു നല്ല അഭിനയവാ ആ പയ്യൻന്റെ അഭിനയം ഉം അങ്ങനെ ഇഷ്ടവാ അല്ലാതെ വേറെ ആരം എനിക്ക് ല്ല സത്യം പറഞ്ഞ ഈ പറഞ്ഞ പോലെ വേറെ ആറ്ടെ പേര് ചോദിച്ചാലും
അതെ നമുക്ക്റിയണം നമുക്ക്റിയാൻ പറ്റില്ല ചെലപ്പോ അയിന് അവർക്ക് ചാൻസ് കൊടുക്കണ്ട അങ്ങനെ അല്ല പറഞ്ഞത് നമുക്ക് സിനിമ അതെ അതെ സിനിമ ന്നൊക്കെ പറയുമ്പത്തേക്കും പണ്ടത്തെ ത്താ ആ സിനിമ ഇപ്പോഴും നമ്മള് ടി വിയിലൊക്കെ സിനിമ വരുമ്പഴത്തേക്കും നമ്മള് പണ്ടത്തെ സിനിമയൊക്കെ ആരുന്നെങ്കില് ഇന്ദ്രൻസ് ഒക്കെ ഉള്ള സിനിമയെ ക്കേ ഒക്കെണെങ്കിൽ നമുക്ക് ചിരിക്കാനൊക്കേ ജഗതി അവരൊക്കെണെങ്കിൽ ചിരിക്കാനൊക്കെ ഇഷ്ടം പോല കാര്യങ്ങളുണ്ടല്ലോ
കാര്യങ്ങളുണ്ട് അതെ ഇപ്പൊ കോമഡി ഉണ്ടോന്ന് പോലും അറിയില്ല മോഡേൺ പ്രേതങ്ങളും ഒക്കെയാ
പണ്ടത്തെ സിനിമയാണ് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതും
അതെ ചിന്തിപ്പിക്കുന്നതും ചിരിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും അത് കറക്റ്റാ
ഞാനൊക്ക സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെറു പുഞ്ചിരി എന്ന് പറഞ്ഞിട്ടൊരു നോവൽ ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്
ആഹ് ആഹ്
നെടുമുടി വേണുവിന്റെ ആണോ ഒടുവിലുണ്ണി കൃഷ്ണന്റെ പക്ഷെ അ ത് ന്ന് പറഞ്ഞാലും ഉം എനേം ചെലപ്പം ഇപ്പഴ്‌ത്തെ തലമുറക്കൊക്കെ അത് ക്രിഞ്ചായിട്ട് തോന്നും. പക്ഷെ അതെന്ന് പറഞ്ഞാ ഭയങ്കരെ അർത്തവത്തായിട്ടുള്ള ബന്ധങ്ങൾക്ക് കൂടുതല് വെല കൊടുക്കുന്ന ഭാര്യ- ഭർത്താവ് പിന്നെ കൃഷിയായിട്ടാ റിലേറ്റടായിട്ട- ള്ള കാര്യങ്ങള് നല്ല നല്ലൊരു നോവലായിരുന്നത് ന്നമ്മളങ്ങനത്തെ- ഇപ്പ ഇപ്പഴത്തെ കുട്ടികളക്കെയാണെങ്കിൽ അങ്ങനത്തെ സിനമയൊന്നും കാണാനാഗ്ര-
കാണത്തും പ്പ കാണാൻ ആഗ്രഹിക്കത്തുവില്ല കാണാൻ ഒരു മ മനസ്സും കാണത്തില്ല അവർക്ക് ഇഷ്-
അനെ അന്നൊക്കെ ബ്ലാക്കാൻ വൈറ്റ് മോഡലില്ലെങ്കി ലൊരുമായ്രി യെല്ലോയിഷ് കളറ്. അങ്ങനത്തെ സിനിമകളെക്കെ അല്ലായിര്ന്നോ വരുന്നത് ഇപ്പഴല്ലേ- ഏ സ്ക്രീൻ ടൈം ഒക്കെ മാറിയതും, വലിയ ടിവിയിലൊക്കെ കാണാൻ തുടങ്ങിയതൊക്കെ.
ഞാൻ പറഞ്ഞതുപോലെ ഉം ഉം അതെ രക്തം കുടിക്കുന്ന പ്രേതം. മോഡേൺ പ്രേതം പാന്റ് ഷർട്ടും ഇട്ട പ്രേതം.
അതെ അതെ
ഇപ്പത്തെ സിനിമ
അതെ നമ്മളൊക്കെ വേളാങ്കണ്ണി മാതാവിന്റെ സിനിമ ഇത് സീരേലൊക്കെ ഉണ്ടല്ലോ. അതിനകത്തൊക്കെ നമ്മളൊക്കെ ആകാംക്ഷയോടെ കണ്ടിരിക്കത്തില്ലേ. അതിനകത്ത് ആ വെരുന്ന പ്രേതത്തിന്റെയോക്കെ
അതെ പണ്ട് ആകാശഗംഗാന്ന് പറഞ്ഞൊരു സിനിമ.
ആകാശ ഗംങ്ങയാണോ ആകാശ ദൂതാണോ?
ആകാശദൂത് വേറെ പടവല്ലേ, ആകാശഗംങ്ങയാണോ എതാ ആകാശദൂതാണോ?
അല്ല ആകാശഗംങ്ങക്കത്തുണ്ട്.
ഉണ്ട് പ്രേതം ഉം അതെതെ അത് തന്നെയ അത് തന്നെയാ, ആകാശദൂത് വേറെ പടം വേറെ പടം അത്.
അത് അതിനകത്ത് നമുക്ക് കാണുമ്പോ പ്രേതം ഇങ്ങനെയാണ് നമുക്ക് പേടി വെരും. നമ്മളിങ്ങനെ പ്പം പേടി പേടിച്ച് സിനിമ കാണുന്നു
നൊവേ ഇപ്പത്തെ ഏഹ് എ- ഇപ്പത്തെ മേ ജൻറേഷൻ പ്രേതങ്ങള് ഇതുപോലെ ടീഷർട്ട് പാന്റ്
അതെ അതെ അവ്ള് ചെലപ്പൊ അതൊരു തമാശയായിരിക്കും ചെലപ്പൊ നമ്മള് ഇങ്ങനെ. പ്രേതം ഉണ്ട് അല്ലെങ്കിൽ ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞാ ഇപ്പഴത്തെ തലമുറ എനിക്ക് തോന്നുന്നില്ല വിശ്വാസുള്ളാ കുട്ടികളാണെന്ന്.
അതെ അതെ അതെ ഉ ഉ
പിന്നെ അതുപോലെ തനെ നമുക്ക് ആകാശദൂത് ആ സിനിമ കണ്ട് എനിക്ക് തോന്നുന്നു എല്ലാരും കരഞ്- ണ്ടായിരിക്കും ഇല്ല ഇപ്പ ഇപ്പഴാണെങ്കിലും നമ്മുടെ ജനറേഷനിലുള്ള ആൾ- ക്കാര് കണ്ട കരയും.
എന്റെ കണ്ണ് നിറയും സത്യമായിട്ടും കഴിഞ്ഞ ഇടക്ക് പോലും ആ സീന് ഉം ഞാന് ഒരു ഉം സ്ഥലത്ത് പോയിരുന്നപ്പം ഏഹ് ആര് എന്റെ ഫ്രണ്ടിന്റെ കൂടെ ബ്യൂ- ട്ടീ പാർലറിപോയതാ അവിടെ പോയി. ഹേ ഹ ഇരുന്നപ്പം ആ പടം അവിടെ ഇട്ടേക്കുവാ ഞാൻ സത്യം പറഞ്ഞ എന്റെ കണ്ണ്